എന്തൊക്കെണ്ട് എവിടേണ് വീട്ടിലാവുലേ
ആഹ് വീട്ടിലാണ്
ആഹ് പിന്നെ സുഖായി പോവ്ണ്ടാവൂലേ ഉം എങ്ങനെ മഴ പെയ്യുന്നുണ്ടോ എന്താണ്?
ഇന്ന് വല്ല ഇന്ന് മഴയൊന്നല്ല ഇന്ന് വെയിലേന്ന്.
ആഹ് വെയിലാണ് ലേ
ഉച്ചക്കൊന്ന് ങ്ങനെ ചെറുതായിട്ട് പെയ്തുന്നല്ലാതെ വല്ലാതെ മയണ്ടായിട്ടില്ല.
മയത്ത് എവിടക്കെങ്കിലും യാത്ര പോകുന്നത് ഇഷ്ടാണോ?
ഈ യാത്ര പോണ ഇഷ്ടല്ല മയത്തൊന്നും.
ഓ ഞങ്ങൾക്കൊക്കെ മയത്ത് ഭയങ്കര ഇഷ്ടാണ് യാത്ര പോകുന്നത്. എവടക്കെങ്കിലും ഉം മയത്ത് ഇതേപോലെ തന്നെ, കോട്ടൂ ട്ട്കാണ്ട് ഇതേപോലെ തന്നെ, ഏഹ് ആസ്വദിക്കാന് മയ ആസ്വദിക്കാന് അങ്ങന പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ട്ടാണ് ഞങ്ങൾ ഇങ്ങക്കങ്ങനൊന്നും ഇഷ്ടണ്ടാവൂലലെ. അങ്ങനെ പോയിട്ടുണ്ടോ മയത്ത്?
ഇല്ലല്ല വലിയ യാത്രകളൊന്നും പൊതുവേ പോവാറില്ല മഴത്തും അല്ലാത്തപ്പയും പോവാറില്ല.
അല്ലാത്തപ്പോളും പൊതുവെ യാത്ര യാത്ര പോവുന്നതൊന്നും ഇഷ്ടല്ലേ എങ്ങനെണ്? എങ്ങനെ യാത്ര പോവാനൊന്നും ഇഷ് ഷ്ടല്ലാത്തൊരു ഇതാണോ
അല്ല പോവാന് ഇഷ്ട്ടക്കേണ്ട് പക്ഷെ പോവൂല്ലന്ന്ള്ളു.
ആണോ പോകൂലേ ഇഷ്ട ആഹ് അങ്ങനെല്ലേ എനിക്കൊക്കെ ഭയ ആഹ് എ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ് യാത്ര പോവാനൊക്കെ. ഇതേപോലെ തന്നെ ഞങ്ങള് കഴിഞ്ഞ മയത്തൊക്കെ ഒര് പാടത്തൊക്കെ പോയിട്ട്,
നല്ലവണ്ണം ഇതേപോലതന്നെ കോട്ടൊക്കെ ഇട്ടിട്ടും മയത്ത് ഭയങ്കര മഴായിരുന്നു. അതായത് ഏഹ് റൂ റോഡിന്റെ രണ്ട് സൈഡിലും പാടായിരുന്നു. ആ പാടത്തിന്റെ നടുകൂടെയാണ് റോഡ്. ന്നിട്ട് നമ്മള് അയിലൂടെ പോവുമോമ്പോ തന്നെ നല്ലൊരു ഭംഗി ഭംഗിയാണല്ലോ കാണാൻ തന്നെ മയ പെയ്യുമ്പോ പ്രത്യേകിച്ച് ഇതേപോലെ തന്നെ ഒരുപാട് എന്താണ് ഇതേപോലെ തന്നെ യൂ യൂബ യൂട്യൂബർമാരും ഒക്കെ ഇതേപോലെ തന്നെ ഇങ്ങനെ ഓരോന്ന് റീൽസ് എടുക്കാനോ ഓരോന്ന് ഇങ്ങനെ ഓര്ക്ക് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് റ്റ് ചെയ്യാനൊക്കെ എന്താണ് ഇങ്ങനെ ഓരോന്ന് എടുക്കാൻ വന്നിട്ടുണ്ട്. അതേപോലെ ഞങ്ങള് ഇതേപോലെ തന്നെ പോയപ്പോ ഞങ്ങളോട് ചോയിച്ച് ഇത് അല്ലല്ല എൽ ബസ്സില് പോകലുണ്ട് അതേപോലെ തന്നെ ഇതിപ്പോ വീട്ടിന്റെ അടുത്ത് തന്നെയാണ് കുറച്ചങ്ങോട്ട് പോവാനേ ഉള്ളു ബൈക്കിനായിരുന്നു പോയിനത്.
ആഹ്
അപ്പോ ഞങ്ങളിങ്ങനെ പോയപ്പോ അവര് അവിടെങ്ങനെ ഇതേപോലെ തന്നെ വന്ന്ണ് ഒരുപാട് റുത് നല്ല ഭംഗിയാണ് കാണാന് പാടത്തിന്റെ, കാണാൻ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ പാടത്തിന്റെ വരമ്പ് ഉണ്ടാവൂല്ലേ വരമ്പ് ക്കൂടിയൊക്കെ നടന്ന് അങ്ങനെ ഒരു ഒരുപാട് പേർ അങ്ങനെ വന്നിട്ടുണ്ട് കാണൻ വന്നവരുണ്ട്, വീഡിയോ എടുക്കാൻ വന്നവരുണ്ട്, ണ്ട് അങ്ങനെയൊക്കെ പലരും വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞങ്ങള് രണ്ടു മൂന്നും ഫോട്ടോസൊക്കെ എടുത്തപ്പതന്നെ വീഡിയോസൊക്കെ തപ്പം തന്നെ ഞങ്ങളോട് ഓരോരുത്തര് ചോയ്ക്കാ യൂട്യൂബ് ഉണ്ടോ ഇതേപോലത്തെ ഇങ്ങനെ ചോയ്ക്കും അയ്നും വേണ്ടിട്ട് എട്ക്കാണോ ഞങ്ങള് അങ്ങനെ വേണ്ടിട്ട് എട്ക്കോന്നല്ല സാധാ ഒന്ന് ജസ് റ്റ് അമ്മള് വന്നതല്ലേന്ന് വിചാരിച്ച് ഞങ്ങള് എടുത്തതാണ് പക്ഷെ അവരൊക്കെ കാര്യം ഞങ്ങൾക്ക് ചാനല് എല്ലാം ഉണ്ട്ന്നാണ് വിചാരിച്ചിരിക്ക്‌ണത്
ണ്ട്ന്ന് വിചാരിച്ച് ഇപ്പ അങ്ങനെ എല്ലാ ചാനലും എറക്ക്ണതല്ലേ എല്ലാരും ഓരോ ചാനലുകളില് പൈസ ഉണ്ടാക്കുന്നവരാണല്ലോ
ആഹ് അതാണ് എല്ലാ ചാ പൈസ ആണല്ലോ ഇപ്പൊ ചാ ഒരിത് ഇത് ഇട്ടാല് നമക്ക് ഇപ്പ എത്ര ആൾക്കാര് കണ്ട് ആഹ് അയ് അതാണല്ലോ
ട്ട്യാലേ
ആഹ് ആഹ് അപ്പൊ അമ്മക്ക് പൈസ കിട്ടുവല്ലോ അപ്പൊ അങ്ങനെ തന്നെ ഇപ്പ ഒരുവിധം ആൾക്കാരൊക്കെ വേഗം ഇപ്പം യൂട്യൂബും ഇൻ ഇൻസ്റ്റഗ്രാമ് യൂട്യൂബ് അതൊന്നുംല്ലാതെ ചെറിയ മക്കൾ ക്ക് വെരേ അങ്ങനെയാണ് ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് വരെ ഇണ്ടാകും ഇൻസ്റ്റഗ്രാമായി ട്ടും യൂട്യൂബ് ചാനലായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ചെറിയ മക്കൾക്ക് ഇല്ലാത്തോല് ഉണ്ടാവൂല അവരെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ വീഡിയോസ് ചെയ്തിട്ടും ഇങ്ങനൊക്കെ ഇണ്ടല്ലോ
ആഹ് ഞമ്മളിലേറെ അറിയും ഈ ഫോണുമ്മേ ചെറിയ മക്കക്ക്
ചെറിയ മക്കക്ക് അവർക്കിപ്പം ഞമ്മളൊക്കെ പണ്ട് പഠിച്ച കാലൽ ല്ലല്ലോ ഇപ്പോ അമ്മളൊക്കെ പറഞ്ഞാല് അമ്മക് അന്നൊക്കെ കളിക്കാനായിരുന്നു സ്കൂള് വിട്ട് വന്നാ കളിക്കാന് എങ്ങട്ടെങ്കിലുംപോണം ആരുടെങ്കിലൊക്കെ കൂടത്തില് കളിക്കണം ഇതൊക്കെയാനീല്ലോ നമുക്കൊരു ചിന്ത പക്ഷെ ഇപ്പം ഇപ്പത്തെ തലമുറേൽള്ള കുട്ടികൾക്കൊക്കെ എന്താണ് ഉം ഏഹ് എന്താ മൊബൈൽ ഫോണേ
ആഹ് ഇപ്പൊ രണ്ട് വയസ്സ് ആവണ്ട അപ്പൊത്തിനന്നെ മൊബൈൽ ഫോണ് കയ്യില് വേണം
ആഹ് പിന്നെ ഇപ്പ ചോറ് തിന്നുമ്പോ ഫോണ് ചോറ് ഓ എന്താണ് ഫോണ് കൊടുത്തി ല്ലെങ്കിൽ ചോറ് തിന്നണില്ല ഏഹ് കഞ്ഞി കുടിക്ക്യാണെങ്കിൽ അയിന് ഫോണ് ഏഹ് അതേപോലെത്തന്നെ ഞമ്മക്ക്ന്ന് നല്ല പോണം ഒന്ന് കിടന്നുറങ്ങണെങ്കി അവര് നമ്മളെ പിത്തന ഉണ്ടാക്കും ഞമ്മള് ഞമ്മളിങ്ങനെ കൊടുത്ത് ശീലിച്ചാ അതും മക്കൾക്ക് അതൊരു ശീലായിട്ട് മാറും ആണ്
അതുവാണ് കൊടുക്കാഞ്ഞാലും ഒന്നും അറിയില്ല കൊടുത്താലും ഒന്നും അറിയില്ല അങ്ങനെയാണ് ഇപ്പത്
കൊടുക്കാഞ്ഞാലാണെങ്കില് നമ്മക്ക് നമ്മള് എന്ത് വിചാരിക്കും ഞാൻ ഒന്ന് ഒറങ്ങട്ടെ ഇതിങ്ങനെ പിത്തന ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒന്ന് നമ്മൾ പണി കഴിക്കട്ടെത് ഇങ്ങനെ ഇത് മ്മേ ഇരിക്ക്വല്ല അവർക്ക്ത് കൊടുത്താ അത് അയ്മ്മലി കുത്തിരുന്ന് കാർട്ടൂണോ അതേപോലെത്തെ എന്തെങ്കിലും ഗെയിമോ അങ്ങനെ എല്ലാം കളിക്കുവല്ലോ പക്ഷെ ഞമ്മളത് നമ്മള് കൂടുതൽ അവരെ വഷളാക്ക്വാണ് ചെയ്യുന്നത് നമ്മള് നമ്മളെ പണി നടക്കാനും വേണ്ടിയിട്ട് കൊടുക്കുന്ന് പക്ഷെ പിന്നീട് അവര് ഇത് നമ്മളോട് ഇങ്ങനെ ചോയിച്ച് വര്വാണ് ചെയ്യുന്നത് അവർക്കറിയാം വാശി പിടിച്ചാല് ഒന്ന് ക ഒന്ന് നെലോലിച്ചാല് ഇങ്ങനെ എല്ലാം കിട്ടും കിട്ടുംന്നുള്ള അവര്ക്കും അറിയാം അപ്പൊ നമ്മൾ അവർ അവർക്ക് അവരെന്തെയ്യും ഞമ്മള് കൊടുത്തിട്ടില്ലങ്കി കരയും അപ്പം പിന്നെ നമ്മള് വീണ്ടും കൊടുക്കും അങ്ങനെ നമ്മള് ഞമ്മളന്നെയാണ് നമ്മളെ മക്കളെ കൂടുതല്
രണ്ട്മൂന്ന് മക്കളുണ്ടായാല് ഓലന്നെ കച്ചറ കൂടുവാണെ എല്ലാര്ക്കും വേണം ഫോണ്
ആഹ് അതന്നെ എല്ലാര്ക്കും വേണം പണ്ടൊക്കെ ടി വി ക്കൊക്കേനി കച്ചറ ടി വിന്റെ റിമോട്ടിന് റിമോട്ടിനൊക്കെ ഏനി കച്ചറ ഇപ്പൊ ഫോണിനാകച്ചറ ആദ്യക്കെ റഞ്ഞാ ചാനല് ഒരു സിനിമ കാണാണെങ്കിൽ അത് പറ്റൂല മറ്റാൾക്ക് ഒൽക്ക് ഓൽക്ക് വേണെങ്കി വേറെ കാർട്ടൂ കാണെനെക്ക വേറെരാക്ക് വേറെന്തെങ്കിലും കാണനം ഒരു ടി വിയല്ലെണ്ടാവ എ ട്ട് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ നല്ല സമയത്ത്ന്നെ എങ്ങനെ ഓരോ ടൈമ് വെക്കാചെയ്യ ഇത്ര ടൈമില് ഇത്ര തൊട്ട് ഉം ഒരാൾക്ക് ഏഹ് അത് കഴിഞ്ഞിട്ട് മറ്റൊരാൾക്ക് അങ്ങനെ ടൈം വെക്ക ചെയ്യാ ഞങ്ങളൊക്കെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല ഇപ്പ എല്ലാർക്കും ഫോണ് ഫോണിലിപ്പ എന്താ ഇല്ലാത്തത് ഇപ്പ ടിവിന്റെ ആവശ്യ ല്ലല്ലോ ഇപ്പൊ വീട്ടില് ടിവിന്റെ ആവശ്യം ഇല്ല പകരം
ടിവിന്റെ ആവശ്യമില്ല ഇപ്പൊ മൊബൈല് രണ്ട് മൂന്നെണ്ണം വേണേയ്
ആഹ് ആഹ് പിന്നെ അതിലേക്ക് പൈസ കയറ്റാനേ ഇപ്പം ടൈമുള്ളൂ ഉള്ളൂ അതേ പോലെ ഇപ്പം പറയണെ ആദ്യമൊന്നും എത്ര പൈസല്ല ആദ്യമൊക്കെ പണ്ടൊക്കെ പറഞ്ഞാൽ, ഒരു ഇരുപത്തഞ്ചിന്റെ കൂപ്പൺ ഇണ്ടേഞ്ഞ് അതില് നെറ്റ് ഉണ്ടാവു ഇതേപോലെ വിളിക്കാൻ കഴിയും ഇപ്പൊ അങ്ങനത്തെ എന്താണ് കൂപ്പണ് കണ്ടിട്ടുണ്ടോ ആഹ് ആഹ് വേണം ഇപ്പ ഇപ്പത്തെ കുട്ടികൾ അങ്ങനത്തെ ഒരു കൂപ്പൺ കണ്ടിട്ടുണ്ടോ അതൊക്കെ അന്ന് ഇന്ന് എന്താണ് ആഹ് ആഹ് ആഹ് അവർക്കൊക്കെ ഇപ്പൊ കൂടുതലിപ്പോ കൂടുതല ഓൺലൈൻ ക്ലാസ് എന്തെങ്കിലും ഉണ്ടെങ്കില് ഗ്രൂപ്പ് പണ്ടൊക്കെ ആണന്നേ ഒരു സ്കൂളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് മീറ്റിംഗ് പറയും മീറ്റിംഗ് നടത്തും എന്നിട്ട് ഇമ്മമാരൊക്കെ വിളിച്ച് കൂട്ടിയന്നാ അതില് പറയൽ ഇപ്പ എന്താ എന്തെങ്കിൽ ഇണ്ടെങ്കിൽ അതൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വാട്ട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഇട അപ്പ വീട്ടിലുള്ളവര നോക്കിയ എന്താ അങ്ങനെ ഇല്ലേനല്ല പണ്ട്ഇണ്ടായിനെത് ഇപ്പൊക്കെ ഒരുപാട് മാറി എല്ലാത്തും എല്ലാ തലമുറ ഇനിയിപ്പേ ആ അത്യാവശ്യം എന്ന കൂടുതലും കൊറോണ ആ കൊറോണ ടൈമിലാണ് കൂടുതലും ഫോണിന്റെത് വന്നത് ഓൺലൈൻ ക്ലാസ്ന്ന് പറഞ്ഞോണ്ട് ഒരു ക്ലാസ് ഇണ്ടായി ആഹ് ആർക്കും പുറത്ത് പോവാ അതിൽ ആ റീചാർജും വേണം അതുകൊണ്ട് മക്കൾക്കൊക്കെ ഓരോ ഫോണന്ന് കൂടുതലും ആൾക്കാര് മക്കൾക്കൊക്കെ ഇതിപ്പോം ഇമ്മമാരെ ഫോണ് എടുക്കുമ്പോ പിന്നെഓൽക്ക് പിന്നെ നോക്കാൻ തന്നെ ടൈം ഉണ്ടാവില്ല അപ്പൊ ഓരോ എന്തെയ്യും മക്കൾക്കൊരു ഫോൺ വാങ്ങി കൊടുക്കും ഓലെ ക്ലാസ് നടക്കട്ടെ അതില് അങ്ങനെയാണ് അങ്ങനായി ഇപ്പ എന്ത് ചെയ്ത് ആഹ് അങ്ങനായി അതുകൊണ്ട് ഇപ്പ എന്ത ചെയ്ത് എല്ലാ കുട്ടികളക്കും ഇപ്പ ഒരു കോളേജിലുള്ള ഒരു കുട്ടി ഏതൊരു കുട്ടീന്റെ അടുത്ത് മൊബൈൽ ഫോൺ ഇല്ലാത്ത കുട്ടിക ണ്ടാവുല്ലപ്പൊ ഞാൻ ഞങ്ങളൊക്കെ നമ്മളൊക്കെ പഠിച്ച കാലത്ത് നമ്മുക്കൊക്കെ ഒന്ന് നോക്കാൻ പോലും മൊബൈൽ ഫോൺ ആര ടേങ്കിലും ഒക്കെ ഒന്ന് ആഹ് നെക്കി ഫോണാണ് കൂടുതലും ഉണ്ടാവല്
ആഹ്
അന്നന്നെ നെക്കി വിളിക്കുന്ന വിളിക്കാ മാത്രം വേണം ആരെടുത്തെങ്കിലുമെടുത്ത് എന്നെങ്കിലൊക്കെ ഒരു ടച്ച് ഫോണ് കണ്ടാ കണ്ട് അത്രേ ഉള്ളു ഇപ്പ അങ്ങനൊന്നല്ലേ ഇപ്പ ഉം ഇപ്പ ആരെട്ത്ത് ഏത് പ്രായ ആയ ആളെട്ത്തും തെ ച്ചാണേ ഓര്ക്ക് പഠിപ്പിച്ചൊട്ത്ത് ആ ഓര്ക്ക് പ്പ പഠിപ്പിച്ചൊട്ത്ത
ത്തും ഇല്ലാലോ
ഇല്ല്യ ആരെട്ത്തും ഇല്ല്യ സാദാ ഫോണ് ഇപ്പൊ കിട്ടാൻ തന്നെ ഉണ്ടാവൂല സാദാ ഫോണ് ഇപ്പൊ സാദാ ഫോണ്ന്ന് പർഞ്ഞാ നമുക്കൊരു കൊർ ച്ചിലാണ് ആൾക്കാരെ മുന്നില്ട് ക്കാനും ഇതാക്കാനും പ കൊർച്ചിലാണ് കാര്ണം ഒന്ന് വ് പറ്റൂലാ ഒരു ഇല്ല്യാ ഒന്ന് ഫോൺ വ് വിളിയ്ക്കാൻ മാത്രം പറ്റൊള്ളൂ ആ കോള് ചെയ്യാ പാ പണ്ടേലോ ഇപ്പ വിവരങ്ങൾ അറിയാനൊക്കെ ഭയങ്കര ടി വി ആയിട്ടും പത്രങ്ങളായിട്ടും ഇപ്പ പ
പാത്രങ്ങളായിട്ട് എവ്ട്ക്കേങ്കിലൊക്കെ പോണ്ടേ
ആഹ് പത്രം ഒന്നും ഇപ്പോ ഒരു വീട്ട്ലും ഇട്ണ് ണ്ടാവൂല ഒരുവിധം വീട്ട്ലും വീടുകളിലൊന്നും ഇപ്പോ പത് ത്രം ടാത്തോലാവും കാര്ണം ഓര്ക്ക് അതൊന്നും വായിക്ക് ക്കാള്ള ടൈം ണ്ടാവൂലല്ലോ ഇപ്പഞ്ഞി യുറ്റൂബ് അപ്പ ആ ണ്ടല്ലോ വാർത്തകളായിട്ട് ങ്ങനെ ഫോണ്ലിപ്പോ ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും അത് പോൽ തന്നെ ഇൻസ്റ്റഗ്രാമിലായാലും ഇങ്ങനെ വാർത്തകള് ഇങ്ങനെ വരാണല്ലോ അപ്പൊ പിന്നെ എന്ത്യ്യാ അത് എന്താ പത്രത്തിന്റെ ആവശ്യല്ലല്ലോ പണ്ട് അങ്ങനൊന്നുംല്ലല്ലോ പണ്ട് പണ്ട് അധികം ആൾക്കാരടുത്ത് ഇതേപോൽ തന്നെ ഓരോന്ന് ണ്ടാവൂല മൊബൈൽ ഫോണ് ഇല്ലാത്തോര്ണ്ടാവും ടച്ച് ഫോണ് ഇണ്ടാവൂല വൺവണ്ണായിരിയ്ക്കും ഞാനൊക്കെ ഇന്റെക്കെ ചെർപ്പകാലത്ത്ന്നർഞ്ഞാല് ഒരു ഏരിയലൊക്കെള്ള ഫോണേയ്ര്ന്നു അതിങ്ങനെ താഴ്ത്തി വിളിക്ക്യാ ആ പൊന്തീറ്റ് അങ്ങൻത്തൊക്കെ അത് മാറി പിന്നെ ആ ആ
ക്ക്യാ
ആ കോയിൻസ് ആ അതേപോൽ തന്നെ ടെലിഫോൺ ഏ കോയൻസ് ഇട്ടാണ്ട് വിളിക്യാ അങ്ങനെ ക്കേന്ന് ഇപ്പൊ അങ്ങൻത്തെ ഇത്ണ്ടോ ടെലിഫോൺ ഹാ അങ്ങൻത്തെ ആ ടെലിഫോണ് ഇപ്പ ഇല്ല്യാ എവ്ടിം കാണാൻ
എവ്ടിം കാണലില്ല
അതിന്റിം മുന്നൊര് കാലംണ്ടേയ്നല്ലോ പോസ്റ്റ് വയി കത്തോക്കെ ആ പോസ്റ്റ് ഓഫീസ് കൊണ്ടോയി കൊട്ത്ത് കത്തൊക്കെ പോസ്റ്റ് ചെയ്യ്ണേ ഗൾഫിലോട്ടും ങ്ങനൊക്കെ ഇപ്പ അങ്ങനെണ്ടോ ഇപ്പ ആരാ കത്ത്ടല് ഇന്നാ ഞാൻ വിളിക്കട്ടോ ങ്ങക്ക് ആ ഓ ഓക്കേ ശരിട്ടോ
ആ അയ്ക്കോട്ടെ